ഹലോ.. ആഹ് പർഞ്ഞോളി എന്തൊക്കെയുണ്ട്, ഓഹ് നല്ലത് ആഹ് അങ്ങനൊക്കെ ഇരിക്കുന്നു. നീ ഇന്ന് വീട്ടി ചെന്നായിരുന്നോ
ആഹ് ഞാഇന്ന് കൊർച്ച് താമസിച്ചു, എനിക്ക് കൊട്ടാരക്കരയിലൊക്കെ ഒന്ന് കേയറണവായിരുന്നു
ആഹാ
ഉം. കൊർച്ച് കടകളിലൊക്കെ കേയറണവായിരുന്നു, കേട്ടോ, അതുകൊണ്ട് താമസിച്ച്
ഓ ഹോ
നീ വീട്ടിച്ചെന്നോ
ആഹ് ഞാനൻവിടെ തന്നി എനിക്കവിട കേറണ്ടരന്ന ഇ സിട്ടിയ അങ്ങനൊന്നു
ആഹ് ഉം മഴയൊക്കെണ്ടോ
ആഹ് ന്നിട്ടൊ ഹലോ, ആ എനിക്ക് മഴ ഇണ്ടെടി ഇവിടെ
ഉം മഴയൊക്കെ ഭയങ്കരമായി, മഴയൊക്കെ ഭയങ്കരമായിട്ട് പെ ഇക്ക ഉം
നീ ആഹാരം കഴിച്ചോ.. ആഹ് ഞാൻ വന്നിട്ട് കഴിച്ച്
ഉം ചോറാണോ ഉം ആഹ്
പിന്നെ നീ നിന്ന് കൊണ്ടുവന്ന സാമ്പാറിന് എന്തൊരു ടേസ്റ്റായിരുന്നു. അതാരാ വെച്ചേ
ഞാനാ വച്ചത്
ഓഹ് എന്ത് നല്ല ടേസ്റ്റായിരുന്ന്
ടാങ്ക് യു ടാങ്ക് യു
ആഹ് ഭയങ്കര ടേസ്റ്റാരുന്നു, ഞാൻ അതോടെ ചോദിക്കാനായിട്ടാ വിളിച്ചത് അന്നേരം എനിക്ക് സമയം കിട്ടിയില്ല. പെട്ടെന്നമ്മള് കഴിച്ചിട്ട് പോയില്ലേ
ആഹ് ഞാനാ വെച്ചത് രാ രാവിലെ എണീറ്റ് വെച്ചു
ആഹ് എങ്ങനെ അതിൻ്റെ റസിപ്പി ആഹ്
കഷണങ്ങെല്ലാം അരിഞ്ഞിട്ട് മറ്റേ സാമ്പാറ്പരിപ്പ്‌വിട്ട് വേവിക്ക ആഹ്
ആഹ് അഹ്
അന്ന്ട്ട് വെന്ത് വരുന്ന സമയ അത് നകത്തു മുളക്പൊടി മല്ലിപ്പൊടി മഞ്ഞപ്പൊടി ഉലുവ
ഓ പൊടി യെല്ല അഹ് കൂടും ചേർത്ത് ഓ ഓഹ് ഓഹ്
പിന്നെ കടുകും കൂടി വറ്ത്തിട്ട്
ആഹ് പക്ഷെ എന്ത് നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ സാധാ വെക്കുന്നൂട്ടല്ലേ വെച്ചേ
ആഹ് അങ്ങനെ ആയിരുന്നു വെച്ചത് പ്രത്യേകിച്ചൊന്നും ഞാനത്ത് ചേർത്തില്ല
ആഹ് പക്ഷെ നല്ല ടേസ്റ്റ് ഞാൻ വിചാരിച്ച് എനി വല്ല കറി പൗഡറും വല്ലോം ഒക്കെ ഇട്ടോ
ഇല്ല ആ വീട്ടിൽ അങ്ങനെ കറി പൗഡർ ഒന്നും ഇടത്തില്ല ഇങ്ങനെ പൊടികൾ ഇടത്തേ ഒള്ളൂ
ഓഹ്
ഉം
അങ്ങനെ ഇപ്പ പിന്നെ ഞാനിപ്പ എനിക്ക് ചേട്ടൻ കുഴിമന്തി മേടിച്ചൊണ്ട് തന്നായിര്ന്ന്
ആ അതൊന്നും അങ്ങനെ കഴിക്കാതിരിക്കുന്നേയാണ് നല്ലത് കേട്ടോ
ആഹ് പിന്നെ എന്റെ ഇഷ്ടം നിനക്ക് അറിയത്തില്ലേ എനിക്ക് ഭയങ്കര ഇഷ്ട്ടാത്
ആഹ് ഇഷ്ടം എന്നെന്നൊന്നും കഴിക്കരുത് അതൊക്കെ നമുക്ക് വല്ലപ്പോഴും ഒക്കെ കഴിക്കുന്നേന് കൊഴപ്പവില്ല
ഇവിടെ എനിക്ക് ആരും വേടിച്ചു തരത്തില്ല വല്ലപ്പോഴും ഞാൻ കാല് പിടിച്ച് കാല് പിടിച്ച് വേടിക്കുന്ന സാതനായിത്
ഉം ഉം ഉം നിങ്ങൾ പിന്നെ ഉണ്ടാക്കുംന്നൊക്കെ പറഞ്ഞതോ വീട്ടില്
ആഹ് അത് ചേട്ടനിക്ക്യാ അത് അവന് തോന്ന് വല്ലപ്പൊഴൊക്കെ ഉണ്ടായിട്ടെ
ആഹ്
അവന് ഇങ്ങനെ തോന്നിയെങ്കിലൊക്കെ അതൊക്കെ ചിക്കനൊക്കെ വേടിച്ചിട്ടൊക്കെ വല്ലപോഴും തോന്നണം എന്നാലെ വെച്ചേരു
നമ്മള് പറഞ്ഞു കഴിഞ്ഞാ ഡിമാൻഡ് ആവു അല്ലേ
പിന്നെ അല്ല ഡിമാൻഡ് ആവും അന്ന് വെക്കത്തും ഇല്ല
അഹ്
കൊള്ളായിരുന്നോ ആഹ് നല്ലം എടുത്ത്
ഉം
അങ്ങനെ ഇനിപ്പ ചോറ് വേണ്ട അത് മതി
ഉം ഓക്കേ ശെരി
അവ്ടെന്നെന്ത് വാ സ്പെഷ്യല്
ആഹ് ഇന്ന് ഉച്ചക്ക് ഞാൻ കോളേജിൽ കൊണ്ടുവന്ന അവിയല് സാമ്പാറ് പിന്നെ പുളിശ്ശേരി അങ്ങനെ മീങ്കൂട്ടാൻ സാദാ പോലെ സ്പെഷലൊന്നുഇല്ല ഉം ഇല്ല സമയായില്ലല്ലൊ
ആഹ്
നിനകെന്തെങ്കിലും പാചകൊക്കെ അറിയാമോ
ആഹ് ഞാനത്യാവശ്യോക്കെ പാലൊഴിക്കും ഒരുപാടൊന്നും വല്യേ നളപാചകൊന്നും അല്ലെങ്കിലു അത്യാവശ്യം
ഉം ജീവിച്ചു പോവാല്ലെ
ആ ഹ് ജീവിച്ചു അമ്മ ഇല്ല അമ്മ ഒരൂസം വീട്ടിലില്ലേലും ജീവിച്ചുപ്പോവം
കൊള്ളാലോ
ആഹ് കൊള്ളാം കൊള്ളാം അങ്ങനെക്കങ്ങ് ഒത്തു പോവ്ന്നു
എന്തായാലും ചെയ്ത് ഇങ്ങനൈ ഞാൻ പറഞ്ഞ കഴിച്ചുനോക്ക് നല്ലതായിരിക്കും
ആഹ് അല്ലേലും അമ്മ വീട്ടിലുണ്ടെങ്കി പിന്നെ അമ്മ വച്ചോളും ഞാനിപ്പോ കോളേജിലോട്ടൊക്കെ വരുമ്പൊ പിന്നെ പാടല്ലേ രാവിലെ
ചെയ്യണം ഇല്ലെങ്കി നമ്മള് മടിചേളായിപ്പോവും
ആഹ് എക്ക് എത്രക്ക് എനിക്കെന്നെച്ചഴിഞാ സ്വന്തായിട്ട് ണ്ടാക്കി എനിക്ക് അങ്ങനെ കഴിക്കാ ഇഷ്ടല്ല
ഹും നമ്മളുണ്ടാക്കിയാ നമുക്ക് കഴിക്കാൻ പറ്റത്തില്ലാനൊരു പറച്ചിലുണ്ട് കണ്ടുമടുക്കും
അല്ലെങ്കിലേ ഇവിടെ എല്ലാര്ക്കും അമ്മ വെക്കുന്നേ ഇഷ്ടം വേറാരും വേറാരോട് കയറി പാചോയ്ക്കുന്നില്ല അങ്ങനെചീലും പിന്നെ അന്നത്തെ ദിവസം ആരും അങ്ങനെ കഴിക്കത്തില്ല ആങ്ങനെ
ഹും എന്ന് പറഞ്ഞ നീ ചെയ്യാതിരിക്കര്ത് അല്ലെങ്കിൽ നമ്മൾ ആ ടച്ച് വിട്ടോവും
ആഹ് ഇവിടെപ്പ ഞാൻ ഇടയ്ക്കിവിടെ ബിരിയാണി ഒക്കെ വീട്ടിലിങ്ങനെ വെക്കും
ഉം
നമ്മള് കൂടുതലിങ്ങനെ പൊർത്ത്ന്ന് വേടിക്കിണേലും നല്ലത് വീട്ടിൽ വെക്കുന്നേ നല്ലത്
ഉം
ആഹ് ഞാന് അങ്ങനെ ബിരിയാണിയൊക്കെ ഇവടെ അമ്മയൊക്കെ ബിരിയാണിയൊക്കെ വെച്ചരും
ഉം പൊർത്ത്ന്ന് വാങ്ങിക്കുന്നേനൊക്കെ എന്ത് വിശ്വസിച്ച കഴിക്കാൻ പറ്റുന്നത്
അല്ലെങ്കിലും അതെന്തുവാത് ഇനി ചെറിയ ഒരാൾക്ക് പോലും കഴിക്കാൻ പറ്റത്തില്ല ഇല്ല ഐനകത്ത്
നിക്ക് ക്വാണ്ടിറ്റി പോട്ടെ അളവ് പോട്ടെ പക്ഷെ ക്വാളിറ്റി എന്തുവാ ഒരു ഗുണോല്ലാത സാധനങ്ങളാ
ആ നന്നെ ഐനാത്ത് ഒന്നുല്ല എന്തോനാനോ കാണിച്ചു വെച്ചേക്കുന്നെ അത് ടേസ്റ്റ്ണ്ടോ അതൂല്ല
വെരാൻ വേണ്ടി കൊറേ പൊടികളും ചേർക്കും കൊറേ പഴകി എണ്ണയും ഇതൊക്കെ കഴിചൈഞ്ഞ എപ്പ ആൾക്കാര് ചത്തെന്ന് ചോയ്‌ച്ചാതി
ഉം ആന്നന്ന് എന്താ എന്നിട്ട് എല്ലാർക്കും ഇതൊക്കെ തന്നെല്ലേ ഇഷ്ടം
പണ്ട് നമ്മടെ അപ്പൂപ്പനും അമ്മൂമയൊക്കെ ഇത്തര ആരോഗ്യത്തോടെ ഇര്ന്നതെന്താ നമ്മടെ വീടുകൾലൊക്കെ ഒണ്ടായിരുന്നത് കഴിച്ചോണ്ട ഇപ്പ നമ്മക്ക് നാപ്പത് വയസ്സ് കഴിയുമ്പഴേഅസുഖങ്ങളാ
ആണാണ് എല്ലാം ഫുഡിന്റെ
ഫുഡ് മോശായി കഴിഞ്ഞാ പിന്നെ ആത് ജോലിയുല്ല വെറുതെ ഇരിക്കുവാണല്ലോ ഇങ്ങനെള്ള ഫുഡും കഴിക്കും ശരീരം അനംഗത്തുല്ല
ആന്നെ എല്ലാരും അങ്ങനെങ്ങ് ഇല്ലേ അങ്ങനെ ഞങ്ങവിടെ മിക്ക ആഹാരങ്ങും വീട്ടിലൊക്കെ ട്രൈ ചെയ്യും
ആഹ് പക്ഷെ ആഹ് എല്ലാരും ഇങ്ങനൊന്നും അല്ല എല്ലാരുംക്കെ ലാഭിക്ക പെട്ടന്ന് ഓർഡർ ചെയ്താ മതി വീട്ടി വരുല്ലോ
ആണോ പിന്നെ പിന്ന ഇവ്ട്ന്നങ്ങനെ പുറത്തുന്ന് മേടിക്കുന്ന ഇങ്ങനെ സ്വീറ്റ്സോ അല്ലെങ്കി ഈ ഐസ്ക്രീംസ്
ഉം നമ്മളും അങ്ങനെന്നെ വീട്ടിൽ അച്ഛനും അമ്മയ്ക്കും ഒന്നും ഇഷ്ട്ടല്ല പൊ ർതന്ന് വാങ്ങിക്ക്ന്നെ
ഒന്നും മേടിക്കത്തില്ലോ
ഇങ്ങനെ നീ പറഞ്ഞ ടൈപ്പ് സാനങ്ങളെ വാങ്ങിക്കൂ വല്ലപ്പോഴും അരെ പേരുന് പുറത്ത് വാങ്ങിക്കും
ആന്നോ
ഉം
ആഹ് ഞാൻ അവിടെ എന്താ അവിടെന്നും ഉണ്ടാക്കത്തില്ല വീട്ടിൽ
ആഹ് വീട്ടിലൊക്കെ ബിരിയാണിയ ക്കെ ഇണ്ട കുഴിമന്തിയ ഉണ്ട് ഇവിടെ അതൊന്നും ആർക്കും ഇഷ്ട്ട്ല്ല എനിക്കേ ഉള്ളൂ ഇഷ് അതി ഇഷ്ടല്ല പക്ഷെ ഫ്രൈഡ് റൈസും ബിരിയാണിയ ഒക്കെ ഉണ്ടാക്കും
ആഹ് ഇവിടെ ഞങ്ങക്കല്ലാ എല്ലാരിം ഇഷ്ട്ട എല്ലാ ല്ല ഇഷ്ട്ടം
ആഹ് പിന്നെ അമ്മയെക്കെ എന്തെ
എല്ലാരും ഇവിടെണ്ട് ഞാൻ നിന്റെ സാമ്പാറിന്റെ റെസിപ്പി ചോദിക്കാൻ വിളിച്ചതാ
ആഹ് ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചാതി ഞാൻ പറഞ്ഞ തരാം കുഴപ്പല്ല
നാളെ ഇനി എന്തോ സ്പെഷ്യല്
നാളെ സ്പെഷ്യൽ ആയിട്ടൊന്നും ഇല്ല നാളെ ഇനി അമ്മ ഉണ്ടാക്കും എന്നും ഞാൻ ഉണ്ടാക്കാനുള്ള സമയം കിട്ടത് ഇപ്പം സമയം ഉണ്ടായന്ന് ഞാനങ് ചെയ്യുന്നത ഉള്ളൂ
ആഹ് എനിക്ക് ഒരിക്കും സമയം കിട്ടാറില്ല കാരണം ഞാൻ വരേണ്ടതിന്റെ പത്ത് മിനിറ്റ് മുന്നോണ് റെഡി ആവുന്നതേ പോലും
ആഹ് ഞാനും പിന്നെ അങ്ങനെ റെഡിയാ വുന്നത് അപ്പഴാ പക്ഷെ നേരത്തെ എണീട്ട് ചിലപ്പോം ചിലത് കഴിക്കാൻ നമുക്കൊരു കൊതി തോന്നുല്ലോ അങ്ങനെ ഉണ്ടാക്കുന്നതാ
ആഹ് ഞാൻ നേരത്തെ എഴുന്നട്ട് ഉമ്മ ഫോണിൽ നോക്കിക്കൊണ്ടങ്ങി ഇരിക്കും
അ ആഹ്
അന്നട്ട് പിന്നെ സമയാവുമ്പഴേ ഓടിപ്പോത് അങ്ങനെ എപ്പോഴാ സമയം കിട്ടുന്നത് ശരിയേ
നമുക്കിപ്പ കോളേജ് ഉള്ളുണ്ട് ഇന്നും നല്ല ലീവും കിട്ടുമ്പോഴേ ഉണ്ടാക്കാൻ പറ്റു പക്ഷെ അത് അപ്പയെക്ക് ടച്ച് വിട്ട് പോവും അതൊണ്ട ഞാൻ ഇടക്കിടക്ക ചുമ്മാ ഉണ്ടാക്കുന്നത്
എനിക്ക് ആ ലീവ് കിട്ടുമ്പോ എനിക്ക് റെസ്റ്റ് എടുക്കാനേ ഉള്ളൂ
ഉം അമ്മയോട് പറഞ്ഞാ കഴിഞ്ഞാൽ അമ്മ ഉണ്ടാക്കി തരും പക്ഷെ അമ്മയെ കൊണ്ട് ഉണ്ടാക്കുന്ന മോശ അല്ലന്ന് വിചാരിച്ച് ഞാനങ്ങ് ചെയ്യുന്നതാ
ആഹ് ഇവിടെ പിന്നെ ഞാൻ ഉണ്ടാക്കിയ ഒരു ആരും കഴിക്കത്തില്ല എല്ലാവർക്കും ഞാൻ പറഞ്ഞില്ലേ അമ്മടെ ടേസ്റ്റ് ആയി അയ്ന്റെ പിന്നെ ഞാൻ ഉണ്ടാക്കിയാലും കഴിക്കാൻ
പിന്നെ അമ്മ ഒരു ദിസം ഇല്ലെങ്കി എന്തോ ചെയ്യും
ആഹ് ആഹ്
മ്മ്
അങ്ങനെ പിന്നെ എന്നൊണ്ട്
പിന്നെ പ്രത്യേകിച്ചൊന്നുംല്ല
ആഹ് അങ്ങനെ ഞാൻ വിചാരിച്ച നീ ഞാൻ ഞ്ഞാശനി ചെന്ന്കളഞ് കഴിച്ചിട്ടാന്ന് ഉറങ്ങിയോ
ഓ ഉറങ്ങാനുള്ള സമയമൊന്നും ആയിട്ടില്ല
ഉം എത്ര മണിയാവും
ഓരു പത്ത് മണിയൊക്കെ ആവും
ഇനി ഒരു ദിവസം ചിക്കൻ കറി ട്രൈ ചെയ്തിട്ട് കൊണ്ട്ു തരണം കേട്ടോ എനിക്ക്
കാശ് കൊടുത്ത് വെറുത ചിക്കൻ വങ്ങിച്ച് നശിപ്പിക്കണോ അതിനോട്ട് ഞാൻ ഇതുവരെ കടന്നിട്ടില്ല
അത് ഇനി അമ്മ ഉള്ള ഒരു ദിവസം അമ്മയുടെ കൂടെ ഇന്ന് ചെയ്യണം അങ്ങനെയല്ലേ പഠിക്കുന്നേ
അത് അത് പെട്ടെന്നൊന്നും ചെയ്യാൻ പറ്റത്തില്ല കുറച്ചു സമയമാണ് ഈ സാമ്പാർ പോലെ തട്ടിക്കൂട്ടാൻ പറ്റത്തില്ല
ഞാനോ എൻന്റെ അമ്മ ഉണ്ടാക്കുന്ന മാത്രമോ കഴിക്കുന്നത് ഞാൻ സ്വന്തമായിട്ട് ഉണ്ടാക്കിയപ്പോലും കഴിക്കുന്നു അല്ല നീയെങ്കിലും ഉണ്ടാക്കി കൊണ്ടവാ
എന്തായാലും ഞാൻ നോക്കട്ടെ ഇഈ ഒരു ദിവസം തലേൽന്നുണ്ടാക്കി ട്ട് കൊണ്ടുവരാം അല്ലാതെ രാവിലെ എണീട്ടുണ്ടാക്ക എനും ക നടക്കത്തില്ല
ഉ നല്തെ ആഹ് നോക്കട്ടെ ഒരു ദിവസ എങ്ങനാ കോളേജും പിന്നെ ഉള്ള ഒരു ദിവസം റെസ്റ്റ്
ഒരവധിയ ഉുള്ളവർൊന്നീ വീട്ടിലോട്ട്വാ അപ്പ നമുക്ക് ഇഷ്ടനുസരണം ഉണ്ടാക്കി കഴിക്കൻ
ഓക്കെ പിന്നെന്തണ്ട്
പിന്നെ പ്രത്യേകിച്ച് വിശേഷം ഒന്നുമല്ല ഇങ്ങനെ എന്നത്തേും പോലെ പോന്നു
ഉം നാളെ ഇനിെന്നാ നമുക്ക് കാണാം കോളേജ് വരുമ്പോഴേ ആഹ വരുമ്പോഴ നീ എത്തില്ലയോ
ഞാൻ വരും
ഓ മഴയറഞ്ഞ രാവിലെ അങ് മടിക്കും
ആഹ രാവിലെ ആവുമ്പോഴത്തേന ഒരു മഴയും പെയും
ആഹ്ന്നാ ഓക്കേടാ നാളെ വിളിക്കാം
ആ ശരി ശരി ഉം